കേക്ണണ്ടോ ക്കെ ശേഷങ്ങള്
സുഖായിട്ടിരിക്കുന്നു അൽഹംദുലില്ലാഹ് കൊഴപ്പൊന്നുല്ല
ചായൊടിച്ചോ അല്ല ചോറ്ന്നോ
ചായ കുടിച്ചോയിച്ച അതാ കറക്റ്റ് ഞങ്ങൾ രാത്രി അധികം എന്തെ ലു അങ്ങനെ കടി അയപട്ടത്തെ ലാ അത് കഴി കല് അധികം
അതെ
ആ ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കാനിങ്ങനെ നിക്കണേള്ളൂ മോന് പൊറത്തോയതാ ഓൻ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കാണ്
ഉം ഇല്ലല്ല ഫുഡയ്ക്കല് കഴിഞ്ഞിട്ടില്ല
ഹേ എല്ലാരും അപ്പൊ വൈകി തിന്നണ ആൾക്കാരാല്ലേ മേ രതേ ഫുഡ് കഴിക്കണംന്ന്ങ്ങനെ പറയുവല്ല എല്ലാടത്തും ഇങ്ങനെ പക്ഷെ ചോദിക്കണവനൊക്കെ വൈകി കഴി ണോല്ല അ
ആ ഞങ്ങള് കഴിച്ചി ട്ടില്ല്യ കഴിക്കാൻ നിക്ണന്നേള്ളു കുട്ടികള് കഴിക്ണ്ട്
ആഹ്
അവരെ പഠിക്കല് കഴിഞ്ഞപ്പോ അവർക്ക് ഭക്ഷണം കൊടുത്ത് ഇവിടെ ഞങ്ങളും പിന്നെ ഇളയിച്ചിയും ഇളയിച്ചിണ്ട് ഇളയിച്ചി ഒക്കെണ്ട് ഉം എല്ലാരും പിന്നെ എന്തൊക്കെ ഇന്നെന്താ പറയ് ഫുഡ് ക്ക് ഇല്ലേ ഉ ഉമ്മി യിപ്പില്ല ആ അവര് തറവാട് പൊളിച്ചപ്പോ അവരിടെനി അങ്ങട് മരിച്ചതാണ് ഉം ഫുഡൊക്കെ എന്താ കറി
ആ ഫുഡ്ക്കിന്ന് ഇതാണ് എന്താ പറയാ ഈ പൊരിച്ച പത്തിരിപറയും ഞങ്ങളവിടെക്കെ നിങ്ങളവിടെ എന്താ പറയന്നെനിക്കറിയില്ല ആഹ അതാണ് പൈക്കാൻ കൊറച്ച് കടായി ഉണ്ടാക്കിയച്ച് ഉം
മഴ ഇണ്ടായിനോ ഇന്ന്
ആഹ ഇന്ന് രാവിലെയൊക്കെ പിന്നെ കൊറച്ച് സമയൊക്കെ വലിയ വെയിലൊന്നും ഇല്ല
ഉ ആ ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു നല്ല മഴയായിരുന്നു രാവിലൊക്കെ പിന്നെ അ അതിന്റെ ജുമാക്ക് ശേഷം പിന്നെ മഴയിണ്ടായിട്ടില്ല
ഇല്ല ഉണ്ടായിട്ടില്ല ഇന്നലെ നല്ല വെയിലുള്ള ഒരു ദിവസ
ആഹ അന്നലെ നല്ല വെയിലുള്ള ദിവസായിരുന്നു ഇന്നലെ ഒരുപാട് ഒണക്കാനുള്ളതൊക്കെ ഒണക്കി ഇന്നിപ്പോ ഒരുപാട്ണ്ട് ഒണക്കാൻ
അപ്പൊ ഇന്നലെ ഞങ്ങക്കൊരു മരിപ്പുണ്ടായിരുന്നു ആ അത് എന്റെ ഹസ്ബന്റിന്റൊക്കെ അമ്മോന്
ആ
ആ അപ്പൊ ഇന്നലെ അവിടായിരുന്നു
ആഹ അസുഖമായി കിടക്കായിരുന്നു
അസുഖമായിപറഞ്ഞാല് ആൾക്ക് പ്രായമൊക്കെ ആയിക്ക് ണു ഓ ഹോസ്പിറ്റലിൽ അയ്നു കുറച്ച് കുറച്ച മുന്നേ പിന്നെപ്പോ വീട്ട ഹോസ്പിറ്റലന്ന് സു ഒക്കെ സുഖമായിട്ട് വന്നിട്ട് പത്തി ദയസയിന് പ്രത്യേകിച്ച് കൊഴപ്പൊന്നും ഇല്ലരുന്നു പിന്നെപ്പൊ പ്രായ അയിലെ അപ്പൊ എന്തെങ്കിലൊക്കെ ഒരു അസുഖം ആ എന്തെങ്കിലൊക്കെ പേരിന് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവൂല
ഉം കുട്ടികളെത്രളാ
കുട്ടികള് മൂന്നാള്
ഉം പഠിക്കല്ലെ
ആ ആ മുന്നാണ് പഠിക്കന്യണ്
ഉം ഹ സ്കൂളൊക്കെ എത്താം ഇവിടെ മൂന്നാല്
എന്ത് കുട്ടികളാ
രണ്ട് ആണും ഒരു പെണ്ണും
ആ എനി ക്ക് നേരെ തിരിച്ചാ രണ്ട് പെണ്ണും ഒരാണും
ആ അവര് എത്രയിലാ പഠിക്കണത്
മൂത്ത ആള് സിഎക്കാണ് രണ്ടാമത്തെ ആള് ഇനിയിപ്പോ പ്ലസ് വണ്ണേക്കാണ് മൂന്നാമത്തെ ആള് നാലാം ക്ലാസി ല്
ആ ഇവിടെ മൂത്തത് ബീക്കോമിനാ പഠിക്കണത് രണ്ടാമത്തെ പത്തില് മൂന്നാമത്തെ ഏഴില് അല്ല മൂത്തത് രണ്ടും ആൺകുട്ടികളാ ചെറുതാണ് പെൺകുട്ടി
അത് ശരി
ഉം സീയക്കാ പഠിക്കണ മോള്
മോളല്ല മോനാണ് മോ
മോനാണ് ആ മൂത്തത് ആ മോനാ അല്ലേ ഉം
ഈ വർഷാണ്
ആഹ്, ഓപ്പൊ ഇപ്രാവശ്യം ചേർന്നതേ ഇള്ളൂ. ഒരുപ്പൊ എക്സാം ഇപ്പൊ കഴിഞ്ഞു.
പ്ലസ് ടു കഴിഞ്ഞിട്ടാ ചേർന്ന്? അതാ ഡിഗ്രിക്ക് കഴിഞ്ഞിട്ടോ?
രു വർഷം ഇതിന് റിപ്പീറ്റിന് പോയി ജെ ഈ ന്റെ റിപ്പീറ്റിന് പോയി.
ആ ജെ ഈൻ്റെ, ആഹ്.
ആഹ് അപ്പൊ അതില് വിചാരിച്ച ഓന അങ്ങനെ കരുതിയ കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടാള്ള ഒരു റാങ്ക് ഇല്യേര്ന്നു.
ആഹ് ആഹ് ഇൻ്റെ ഉം ഇൻ്റെ മോന് ജെ യും എഴ്തീന്നു കീമും എഴ്തി കീമ് എഴ്തീട്ട് കിട്ടിയതാണ് ഇപ്പൊ ബി ഫാമിന്.
ഏഹ്, ആ നീറ്റില്.
ആഹ് നീറ്റ്ല് കീമോയ്തൂലേ
ആഹ് ആഹ്
അങ്ങനെ എഴുതി കിട്ടിയത ആ കീമെഴ് തി അത്ബടെ ഓന് വിചാരി ച്ച കോളജ് ജെജെ കോളേജ് കിട്ടീല്ല എന്നാലും ഇവിടെ എര്ത്തന്നേര്ന്നു ചെർപ്പളശ്ശേരി പറിം അവടേണ് ഓന് പഠിക്ക്ണ് ഇപ്പൊ
അഹ് ശെരി അത് ഗവൺമെന്റ് കോളേജാ ആഹ് ഫീസ് ഒന്നും തീരെ വാണ്ട
ഫീസ് വാണം കൊറച്ച് ഫീസ് വാണം നാലു ലക്ഷം വാണം ഫീസ് നാല് ഉം ഉം ഉം അങ്ങനെ കിട്ടോണ്ട് ട്ടോ ഉം കിട്ടിയതോണ്ട് അല്ലങ്ങെ കി കിട്ടിയതോണ്ടാണ് ഇങ്ങനെ എഴുതി കിട്ടിയതോണ്ടാണ് നാലു ലക്ഷം അല്ലേ നാല് വർഷാണ് നാല് വർഷം അങ്ങനെ കിട്ട് ട്ടിയതോണ്ടാണ് നാല് ലക്ഷം അല്ലെങ്ങെ പത്ത് ലക് ക്കെ കൊടുത്തിട്ട് ചോയ്ച്ചോട്ത്തൊക്കെ ഇങ്ങനെയ പറഞ്ഞത് പ്രൈവറ്റ് ആയിട്ടേ
ആഹ് ആഹ് അത് ശെരി ഇത്പ്പോ ഹോസ്പിറ്റൽ തന്നല്ലേ ഇത് പഠിക്ക
ആ അവടെ അയിന്റെ കോളേജ്ണ്ട് അയില് പഠിക്കും ട്രെയിനിങ്ങിന് അങ്ങനെ ഇതിനൊക്കെ പോണോല് അതെ അതെ അതിനോടൊരു
ആഹ് വീട്ട് തന്നെ നിന്നിട്ട് അവിടന്നന്നെ പോവല്
ആഹ് വന്നു പോവാണ് ഇപ്പൊ ആൺകുട്ട്യേക്കവിടെ ഇതില്ല്യ ഹോസ്റ്റലില്ല്യ
ഓഹ് ആ അപ്പൊ പെട്ടെന്ന് എത്തുവാരിക്കും ല്ലേ
ആ എത്തും അഞ്ചര ആവുമ്പക്ക് ഇവിടെ എത്തും ആ ആറേ മുക്കാലിന് പോവും ഇബ്ട്ന്ന് രാവിലെ
ആഹ് ആ അപ്പൊ അപ്പോത്തിന് ചോറൊക്കെ കൊണ്ടോണ്ടേ അതവിടെ കിട്ടുവോ
ഇല്ല ചോറ് പോയ കൊണ്ടോവ ഓല് വേടിക്കൂല പൊറത്ത്ന്ന് ഓല് ഇബ്ന്ന് കൊണ്ടോക്കാണ് അപ്പൊക്ക് ചോറാവണം എല്ലാരും ചോറൊണ്ടോണേ നാർത്തെ നീച്ച് ചോറ് വെ
ആ രാവിലെ എപ്പ നീച്ചും അപ്പൊ?
നല് മണിയക്കെ ആവുമ്പൊ നീക്കും.
ആ
ആ നാർത്തെ കെടക്കും ഒരു പത് പത്ത് മണി പത്ര ആവും ചെലപ്പം കെടുകുമെക് പതിനൊന്നു മണി ആവും എന്തേലും രു പരിപാടിക്കെ പിന്നെ പറിം മാണ്ട നല്ല നേരം വൈകും കട്ക്കാൻ അത്‌ ഞമ്മൾ അതൊക്കെ എയിഞ്ഞി വരുമ്മക്
പിന്നെ നേരത്തെ പണി കയ്യാണേൽ പിന്നെ ഉച്ചക്ക് ഒ
കിടക്ക ഉം ചോറും കൂട്ടാനും കറി കെ ഒക്കെ വാണം പിന്നെ ചായക്കും വേണ്ട ചാ
ത്ത
ഉം.. ഒരു ഇനി പ്പോ ആയി അടുത്തൊരു കെട്ടാന്
ആ
പൈസ
അപ്പൊ ആ ആ കോഴ്സിനൊന്നും ഇങ്ങനെ എജു ക്കേഷൻ ലോണ് കിട്ടൂലേ
ആഹ് കിട്ടും എടുത്തിട്ടില്യ
ഏഹ്
അത് എടുത്തിട്ടില്യ ലോണ്
ആ എന്നാ പിന്നെ അതെടുത്താ മതിയല്ലോ എന്നാ പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാവുല്ലല്ലോ നമ്മക്ക്
അയില്ല നിങ്ങളെ മോനെവിടെ പഠിക്കണ്
അങ്ങനത്തെ കോഴസിലോ ഇന്റെ മോന് കോഴിക്കോടാ
ആഹ് നിന്ന് പഠിക്ക്യ
ആ അവിടെ നിക്കാരുന്നു ഓല്ക്ക് ഏഹ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ ഏഹ് റിസൾട്ട് ഇനി ജൂലൈയിലേ വരുള്ളു അപ്പൊ പിന്നെ പോന്ന വീട്ടിലുണ്ട് ഉ ഇപ്പ അങ്ങനെ ഇവിടെ മ ഏ
ഇപ്പൊ വെക്കേഷൻ കുളിക്കലേ
ഉ മൂത്തച്ഛനൊക്കെ ഇവിടെ ചപ്പാത്തി കമ്പനിയ ഉണ്ട് കടയുണ്ട് ചപ്പാത്തിയും പൊറോട്ടൊക്കെ ഉണ്ടാവില്ലേ ആ അവിടെ അവിടു അവിടെ നിക്കുന്ന ആൾക്ക് എന്തോ അത്യാവശ്യം എന്തോ ഉണ്ടായിട്ട് അന്റെ വീട്ടിൽ പോണം അപ്പൊ അങ്ങോട്ട് ഒന്ന് വരുവെച്ച അങ്ങോട്ട് പോയതാണ്പ്പോ
ആഹ
ഉമം
അപ്പ അവരു ഉപ്പേ
ഏഹ ആ നാട്ടിൽത്തന്നെ നാട്ടിൽത്തന്നെ ആ ഡ്രൈവറ ആണ് ആ ഈ കൊട്ടവണ്ടി ഉണ്ടാവല്ലോ നമ്മളു സ
ആ അയില്
ആഹ സാധനങ്ങളൊക്കെ കൊണ്പോണ്ട ആ അങ്ങനത്തെ വണ്ടി നിങ്ങള ഹസ്ബൻറ് എന്താ ചെയ്യണ
വണ്ടിയില ഡ്രൈവറയിന്നെ ഓട്ടോറിക്ഷകേറ്റി
ആഹ ആഹ അതാണ് അപ്പൊ നിങ്ങക്ക്ന്നാ ലോൺ എടുത്തൂടായിരുന്നു എന്നാ പിന്നെ എങ്ങനെ എങ്ങനെയാല ഇപ്പ നമ്മക്കറിയില്ല നമ്മള ബുദ്ധിമുട്ടുകള്
ഉം ഇട്
അത് അതാവുമ്പോ സാവധാനത്തില്ൽ നമ്മള് കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ട് തന്നെ കൊടുത്താൽ മതിയ ഓലത്
അപ്പൊ അതിനെ നോക്കണംന്ന് പറഞ്ഞന്ന് എന്താന്ന് വെച്ചാല് ഈ ഒരു ലക്ഷം കിട്ടിയ്പോ എന്റെ മൂത്താപ്പ എല്ലാവരും കൂടാ കണ്ട് തിരുമറി്തിട്ടന്ന് കൊടുത്തുല കൊടുത്തു പോല ഇ ഉള്ള ആൾക്കാണ്
ആ
പോല തന്നുവനെ എയ ഒരു മൂത്തച്ഛന്റെ വീട്ടില് മൂത്തച്ഛനും മക്കളൊക്കെ കളിച്ചില്ല അപ്പൊ മൂത്തമ്മ മാത്രേ ഉള്ളു അവിടെ മൂത്തച്ച്ചി മാത്രമേ ഉള്ളൂ അപ്പൊ ബീക്ക്വിടെ പേടിക്കും പോ പോക്കാന് രാത്രി
ആഹ ആഹ
അപ്പൊ ഓല അവിടുന്ന് കൊടുത്തത് അങ്ങനെ കൊടുത്ത ഒരു അമ്പതിനായിരം ഓല തന്നു പിന്നെ ഇരുപത്തഞ്ച ഒരാൾ തന്നു പിന്നെ ഇരുപത്തഞ്ച് ഞങ്ങുണ്ടാക്കി അങ്ങനെ ഒരുലക്ഷം കൊടുത്ത ചേരുമ്മ അങ്ങനെ കൊടുത്ത് ഉ
എന്റെ മോന് അതിന് നോക്കിയിരുന്നു പക്ഷെ ഓൻ കോഴ്സിന് അത് കിട്ടൂല ലോണ് കിട്ടൂല ഓനായ തന്നെ അത് നോക്കാം എന്നാ പിന്നെ വെറുതെ ഇപ്പക്ക്‌ അതൊരു ബുദ്ധിമുട്ടാൊണ്ടല്ലോ പറഞ്ഞണ്ടേ അങ്ങനെ ന പക്ഷെ അതിനത് കിട്ടൂല അങ്ങനെയാണെന്നുണ്ട പിന്നെ കുട്ടികൾക്ക് ജോലിയായിട്ട് ഒരു വർഷത്തിന്റെ ഉള്ളിലൊക്കെ കൊടുത്ത തുടങ്ങിയാൽ മതിയത് ഇന്റെ നാത്തൂവിൻന്റെ മകളൊക്കെ അങ്ങനെ ലോൺ എടുത്താ പഠിച്ചത്
ആ അങ്ങനെ കൊടുത്താ മതി പറഞ്ഞു അങ്ങനെ ഇഞ്ഞ് ഇപ്പം നോക്കണം എന്തായാലും ഈ ആഗ കൊട്ക്കാരെ വരും ഒരു വർഷാവാറായിപ്പോ
ആ അയിന് അഹ് ആഗസ്റ്റ്ക്കൊക്കെ കൊട്ക്കണം ഇന്ന്ണ്ടെങ്കി ഇപ്പ തന്നെ നോ കെണ്ടി വരും അ
ഉം പണിയിണ്ട് അയിന് ഞങ്ങളെ ഉം ഈ ഇന്താണ് അതൊക്കെ ചെയ് ചേര്നെയ്ന് മുന്നേ സ്കൂൾ പോയി അന്വേഷ്ച്ചപ്പം ഓൽ അവ്ട്ന്ന് സർട്ടിഫിക്കറ്റ് തരാന്നൊക്കെ ക്കെ പർഞ്ഞ് കൊറെ പേപ്പറൊക്കെ ശരിയാക്കിക്ക്ൺ അയ്ൻ
ആ അയുട്ന്നൊരു അയുട്ത്തെ ഓലെ ഫീസിന്റെ കണക്കും ഇതൊക്കെ വെച്ച് ഓൽ പേപ്പർ തരും അത് ഞമ്മൾ പിന്നെ ഇബടെ ലോ ബാങ്കിൽ കൊണ്ടൊയ് നമ്മൾ ലോൺ അടക്ക്ണ ബാങ്കിൽ കാണിച്ച് കൊട്ക്കണം
ആ ആ
ആ പിന്നിം പറയാ ആ കൊറെ പേപ്പറാളൊക്കെ ഇണ്ട് അതൊ
കൊറച്ചൊക്കെ പേപ്പറ് ശരിയായിക്കുണു അയിന്റെ എടേൽ ഉം പിന്നെ കൊറെ പേപ്പർ ഒ ക്കെ ശരിയാക്കിക്ക്ണ് കോളേജ്ന്നെന്നെ ഇഞ്ഞ് എന്തൊക്കെ ശെരിയാക്കാണ്ട് പിന്നെ അയിമ്മെ നിന്നിട്ടില്ല അതാണ് ഇഞ്ഞ്പ്പം അട്ത്തെയ് ഇല്ല ഇത് ഫീസിന് ചോയിക്ക്ണ സമയ ട്ടാവും ഇബടെ കടന്ന് കേക്കാ അത് വരേ പോവുലാ
എന്നെ അതൊന്നും ഈ ലോണൊന്നും ഞമ്മൾ പെട്ടന്ന് പോയാൽ കിട്ടൂലെയ്
ഉം പിന്നെ ഒന്നാമത് മട്ച്ച് നിക്ക് ണെ ഞങ്ങൾ വീട് പണിക്ക് എന്നെ ലോൺ എട്ക്ക്ന്ന് ഞങ്ങളെ വീട് പണിക്കെന്നെ ലോൺ എട്ത്തു അപ്പ അപ്പം അത് കാരണം ഇങ്ങനെ മടിച്ച് നിക്കാ അയെന്നെ വീടാൻ ഇഞ്ഞും ഇണ്ട് കൊർച്ച് കൂടെ
ആ അയ് ഇ അത് ഇതല്ല ഇത് അങ്ങനെയല്ല ഇത് പിന്നെ പത്ത് ലക്ഷത്തിന്റെ മൊകളിൽ ഉണ്ടെങ്കിലെ മ്മൾ ഈട് എന്തേലും കൊട്ക്കെണ്ട ആവശ്യം ഒള്ളൂ അല്ലെങ്കി നമ്മൾ ഈടൊന്നും കൊട്ക്കണ്ട കുട്ടിയാളെ ഇത് മ്മെ തന്നെ കിട്ടും നമ്മൾ ഒന്നും ഉം മു പിന്നെ നമ്മളെ ഏ എന്താ പറയാ ഒന്നും ഒരു പേപ്പറും ഓൽക്ക് കൊട്ക്കണ്ട ആവശ്യ ഇില്ല
ആ ഇതിപ്പോ നാല് ലക്ഷത്തിന്റെ നാലു ലക്ഷം ഇബൽക്ക് ഫീസ് ഇത് വെര്ന്നത് അപ്പം അയിന്റെ ഇതന്നെ ഒള്ളൂ നാല് ലക്ഷാണ് ഒൽക്ക് ഫീസ് വരുന്നത് പിന്നെപ്പൊ ഇന്താ രണ്ട് കൊല്ലം കൂടിയും പഠിക്കാണ്ട് വേറെന്താ ട്ടെ അയിന്റെ ഒരു ഉം അ ഫുള്ളാവണെങ്കില് ഇത് നാല് കഴി വർഷം കഴിഞ്ഞ് വിളിക്കുവാ നാല് വർഷം കഴിഞ്ഞാല് ഒളിക്കും താണ് ഇതിന് ഫാർമസിയിലൊക്കെ വെ കറച്ച് കേയരാം ട്രെയിനിങ്ങിന് കയരാം ഉം പിന്നെ അയ്ക്കൂടെ രണ്ട് കൊല്ലം കൂടി പഠിക്ക എന്നാലാണ് നമ്മള് എന്താ വിദേശത്തേക്കൊക്കെ പോകണെങ്കില് ഒന്ന കൂടി പഠിച്ച് പോവാണ്. അത്ര നല്ല
ആഹ
ഉ എന്റെ മുത്തച്ഛന്റെറെ മക്കളൊക്കെ അതിനൊക്കെ പഠിച്ചിട്ട് ഒരു സം ജോലി കിട്ടിയാത്. അണേക്കപ്പ ബടുക്കവാ ദു ബായിലക്കെയാണ്. വെളീന്ന്
ഉഹ
ഒരാൾ എഞ്ചിനീയറാണ് ഒരാൾ തില് പഠിച്ചവരാണ് ഒരാൾ സിസ്റ്ററ ആണ് അങ്ങനെയൊക്കെ ജോലിക്കാരൊക്കെയാണ് ഉം എന്ന ആയിക്കോട്ടത്തഞ്ഞഞ് വിളിക്കണ്ട്
ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ
ആഹ ശരി
ആ